ഹലോ
ആഹ് എന്താ പണി
പണിയെന്താ നമക്ക് പ്രത്യേകിച്ച് പണിയൊന്നുല്ല ഇവടെങ്ങനെ കട്ന്നൊട്ത്താ മതി.
ഏഹ് അതെന്താ?
ഇവടങ്ങനെ കടക്കാ അല്ലാതിപ്പെന്താ പണി
ബുസായി
പ്രസവിച്ചട്ക്കല്ലേ ഉം.
ആഹ് ആഹ് പലോലുണ്ടായതോണ്ട് അറീല്ലേ.
ആഹ്
ആരാ എന്താന്നെ
അഹ് ഉം
അത പിന്നെ പിന്നീ ചോയിച്ചതേന്നേ ഞാ ചോയ്ച്ചണ്ടെ
അതെന്നെ
എന്താ എക്കോ അടിക്കുംണ്ടാ?
എക്കോ
സൗണ്ട് ഇങ്ങണ്ടേനെ കേൾക്ക്ണ് ഞാ പറണ്ടെ
അതെ അവ് ഒന്നൂടി ഓഫാക്കിങ്ങാണ്ട് വിളിച്ചോക്കാ
ആഹ് വാണ്ടാ റി ദാവേയ്. കേക്ക്ണല്ലോ അൻക്കേക്കിണില്യേ?
ആക്ക് ഫോൺ ണ്ട്
ആഹ് ചായടിച്ച്
ഉം ആഹ് ഇപ്പ ചായ കുടിച്ചാണ്ട് പോന്ന്ട്ടൊള്ളൂ.
ഉം നേരം വൈകിയ
വൈകിട്ടില്ല ഞമ്മക്ക രാവിലെ തിന്ന് ദോശേം കറി ചായൊക്കെ കുട്ച്ചീണ്. ഇപ്പം ഗോതംമ്പചോർതിന്ന്.
ആഹ് കഞ്ഞിയോ?
അല്ല ചോറായിട്ട്ന്നെ
ഗോതമ്പ് ചോറ് എത്താ? ഗോതമ്പ് നുറുക്കോ.
ഗോതമ്പും ചെറുപയറും ഉൽവക്കിട്ട് ചോറ് വെക്കൂലേ?
ഗോതമ്പ് ഇടോ അയില്? ആഹ് കഞ്ഞി ഉലുവാ കഞ്ഞി വെക്കും അതല്ലാ
അതല്ലാ അതല്ലാ.
ആഹ് ഇദി കെതെക്കെ ഇടാ?
ഇതിക്ക് ഗോതമ്പും ചോറും പിന്നെ ചെറുപയറും ഉലുവിം തേങ്ങേമ്
. ഉം ഉം ആഹ്
ഏ ആഹ് അഹ് അന്നിട്ട് ഊറ്റിയാ?
അല്ലല്ലാ വറ്റിച്ചേണ്. നമ്മൾതേങ്ങാ ചോറ് വെക്കും പോലെ തേങ്ങാച്ചോർ വെക്കലില്ലേ? ഹലോ
ആഹ്
ഇണ്ടെ കേക്കണുണ്ടെ.
ആഹ് റേഞ്ച് പോയതാവും എടക്ക് വെച്ച് കേട്ടീല്ലാ
ആഹ് തേങ്ങാ ചോറ് വെക്കൂലേ അതേപോലെ തന്നെ.
ആഹ് ആഹ്
ഉം.
ആഹ് ഇഞ് ഉച്ചക്ക് സാദാ
ഉം
ഉം കുട്ടി ഉറങ്ങിയാ
ആഹ് ഓന് ഒറങ്ങി കുട്ടിഓൾ സ്കൂളിൽ പോയാ
ആഹ് ആഹ് പോയി പോയി
ഉം വെള്ളിയാഴ്ച ആയോണ്ട് നേരത്തെ പോയിട്ടുണ്ടാവല്ലേ
ആഹ് ഇന്ന്പ്പോ നെർത്തേന് തുടങ്ങിയ ഓ ഷ് കോയി കോയി കോയിക്കൾ ണ്ടെ
കോയിക്കൾണ്ടെങ്കിൽ നല്ല പണി വരും മഴക്കാലത്ത്
ആഹ് അല്ല വല്ല്യകൂടാണ് മറ്റേ ഒലെ വിടാതെ വളർത്തണ്ട അങ്ങനത്തെ
വിടാതെ നിർത്ത അതെന്താ പഞ്ചായത്ത്ന്ന് കിട്ടിയതാ
അല്ല നാടനെന്നെണ് വാങ്ങിയതാണ്
ആഹ്
വാങ്ങിതാണ് അല്ല നമ്മള് തറ കെട്ടീട്ട് ആഹ് വീടിന്റെ മരിക്കത്തെ മാറ്റെ തോട്ടൊക്കെ ഉണ്ടാവുലേ
ആഹ് എന്നെ പഞ്ചായത്ത് നിന്നൊക്കെ ഒരുതവണ
ഏഹ് അല്ല അല്ല അത് നമ്മളമതി കാർഡൊക്കെ മാറ്റിയതാവേണ്ടേ അങ്ങനെ എഴുതി കൊടുത്ത്
ആഹ് അല്ലേ അങ്ങനെ വന്നൊന്നുമല്ല തൊഴൽ കാർഡ് ഉണ്ടെങ്കിൽ കിട്ടുവയി
ക് അതൊന്നും കിട്ടൂല വെള്ള ആകുമ്പോ കിട്ടൂല
കിട്ടുവടാ ഉം തൊഴിൽക്കാർഡുണ്ടായ മതി
അതെന്തതൊഴില്ക കാർ
തൊഴിലുറപ്പുകാർഡില്ലേ അത് പഞ്ചായത്തിപോയി പറഞ്ഞമതി എല്ലായിടത്തും ഉണ്ട് ഞമ്മൾ അന്വേഷിച്ചായിട്ടാണ്
ആഹ് പിന്നെ അതല്ല ആർക്കും കിട്ടൂലോ ആഹ് ആഹ് മനസ്സിലായി
ഉം അതെല്ലാർക്കും കിട്ടും
അപ്പൊ നമ്മളന് പണിക്കോണ്ടേ
പണിക്കൊന്നും പോണ്ട ഞാനൊക്കെ ഇപ്പോ പണിക്ക് പോയിട്ടാ
കാർഡുണ്ടാ
കാർഡുണ്ടാക്കി അതി്മ കൂടന് എഴുതി കൊടുത്തു കൂടിട്ടി
എന്നിട്ട് എങ്ങനത്താണ്
ഞാൻ സ്ഥലല്ലാത്തോണ്ട് കമ്പിടെ കൂട് അങ്ങനെയാക്കിയതാ
വലുതാ
ആഹ് അത്യാവശ്യം ഒരാട്ടിൻ കൂട്ടിന്നടുത്തുണ്ട്
എന്നിട്ട് അതില് വിടാതെന്ന് വ വളർത്തേ
വിടാതെ വളർത്തൊക്കെ ചെയ്യ അപ്പ അവിടെ ഞാൻ ഇല്ലാത്തോണ്ട് ഉം
കോഴികളൊക്കെ ഉണ്ട് വിടാതെ വളർത്താൻ പറ്റൂലല്ലോ തീറ്റീ ഇതോക്കെ കൊടുക്കാൻ ആളുവേണ്ടേ
അവിടെ പിന്നെ ആരപ്പ നോക്കുക
അവിടെ നോക്ക പറഞ്ഞാ ഹസ്ബൻഡ് രാവിലെ വിട്ട് പോകും വൈകുന്നേരത്ത് വരും അപ്പൊ എന്തായാലും കൊടുക്കും എന്തൊക്കളും കൊണ്ടുപോകൊക്കെ ചെയ്യും കിട്ടിയത് പറഞ്ഞു ആഹ് നാടൻ കോഴികള
ആഹ് ഓല് ആകുമ്പോ പിന്നെ അത്ര പ്രശ്നുണ്ടാവില്ല മറ്റൊല് ആകുമ്പോളാണ്
ഉം ഓല് ഒച്ച ഇതൊന്നും ഇണ്ടാക്കൂല ഉം
കൊറയിണ്ടാ
കൊറെക്കെ ഇണ്ടായിരുന്നു ഇപ്പൊക്കെ പോയിയൊക്കെ കഴിഞ്ഞു
സോക്കടവും
സൂക്കടല്ലടാ ഇത് ഇങ്ങെ വിരുന്ന് വരുമ്പോൾ ഓരോരുത്തര് ഓരോരുത്തരും ഇങ്ങനെ പുടിച്ചൊണ്ടൊ കും കുടുംബക്കാരല്ലേ നായ്ക്കളും വേറെല്ലൊരും
ആഹ്അങ്ങനെ
ഉം
മൂടൊക്കെ ഇണ്ടാവൂല്ലേ
ഉം
കുട്വാൾക്ക്
ആഹ് ഇണ്ടയ്
ഉം ഇവിടെന്നിട്ടപ്പ രാവിലെ നല്ല മഴേ ന്നു പൊറത്തക്ക് എറങ്ങില്ല ഇപ്പ ഞാൻ ഓല വിട്ടിട്ട് ഇങ്ങനെ നോക്കിരിക്കാണ്
ആരേലും കൊണ്ടോന്നിണ്ടോ ഓക്കാൻ
ആഹ് കൊറചേരം ഓലെ കാല് നോടാനേ
ആഹ്
അനെ വിട ആഹ് വിടണന്നില്ല ചെറിയ കുട്ടികള് വിരിഞ്ഞത് രണ്ടാസം ആയിക്ക്ണ് അപ്പൊ ഓലൊക്കെ
കുട്വാളെ ഇപ്പം വിടണ്ട ഈ മണ്ണ് കൊത്തിത്തിന്നു അപ്പോം എല്ലാത്തു ദണ്ണാണ് ഇവിടുത്തേക്ക കോഴികള് ഒരു വിധം എല്ലാരതും ചത്തു രണ്ടീസം കൊണ്ട് ഫുൾ അല്ല ഇപ്പ ദണ്ണു ഉണ്ടെ ഇനിയിപ്പ ഈ മഴയും കൂടിയല്ലേ ചെറിയ കോഴികൾ മണ്ണ്ന്ന വേഗംചാകും
ആഹ്
ഉം ഉം ഒരൊന്നര മാസം സൊക്കെ ആയിട്ടൊള്ളൂ ഓരൊക്കെ വിടാ പറ്റ
രണ്ടാസായിക്ക്ണ്
രണ്ടീസായിട്ടല്ലേള്ളൂ ഒന്നര മാസം കഴിയ ണേ ആഹ് അയ് ശരി ആഹ്
അപ്പ പിന്നെ ആദ്യം കൊറേയിണ്ടായിനു ഒക്കെ ചത്ത്
ഉം വൽതായ അർക്കാനറ്റെ തോന്നുല്ല
ആഹ് ഞാൻ കൂട്ടൂലാ അർത്ത നന്നായി ഇങ്ങനെ വളർത്തച്ചിട്ട് വല്യ കൂട്ണ്ടാക്കിയതും അല്ലേ
ആഹ്
തറ കെട്ടിട്ട് മൂന്ന് വയീല് താപൂക്കിട്ടിട്ട് പടുത്തു എന്നിട്ട് പിന്നെ ചിറ്റോടും നെറ്റിട്ട്
മ് ഹ്
മേലെ സീറ്റും ആടും കുട്ടിൻ്റേലേറെ വലുപ്പണ്ട് നല്ലാ വലുപ്പംണ്ട് കൊറെ ന്തിന് പത്ത് മൂപ്പുറിപ്യ ആയിക്ക്ണ് മേല സീറ്റും തെങ്ങിണ്ട് അപ്പൊ ആ തെങ്ങിന്റെ മ ചോട്ടാണ് ഇതിന്റെ അത് അപ്പോ സീറ്റ് നല്ല ഒറപ്പുള്ള സീറ്റ് ഇടണം എന്തോരു ഡബ്ളിയു എന്തോരു ഡബ്ൾയു റഞ്ഞു സീറ്റേ തേങ്ങ ചാടിയാലും വല്ലാതെ നെളുങ്ങാത്ത ന്നാലും ഞളുങ്ങുട്ടൊ
അവുമ്പ പണി കയ്യും
ആ ആ ന്നാലു ഒന്നെളകുഒക്കേ ചെയ്യു മേൽന്നിങ്ങട്ട് വരും ഉയരത്ത്ന്ന് ചാടുമ്പളെ
അതിപ്പോ ഏതാ ചാലുണ്ടാവും
അസ്ബൻറിന് അങ്ങൻത്തൊക്കെ കോയി മീന് അങ്ങൻത്തീനൊക്കെ ഒരു താല്പര്യാണ് മീൻ വളർത്താ
ആഹ് സ്ഥലോം വേണെ ടോ ഇന്റ അസ്ബൻഡു ആൻതന്നെ പോയോക്ക നട്ട പന്ത്രണ്ട് മണിക്ക പെരേ ക്കത്ത ന്നിട്ട ചോറക്കെട്ടട്ത്ത് തീറ്റൊക്കെ കൊടുത്തിട്ട്
ആഹ് ഇതു അങ്ങൻ തന്നെട്ടാ രാത്രി വരുമ്പള് അയിന് അല്ലെങ്കി കാണൂലല്ലോ ഉച്ചക്ക് വെരു ഒ ക്കെ ചെഞ്ചും ന്നിട്ടും ഓലെ ഒണത്തും ഞാൻ പറയും ഇങ്ങളെ സ്വഭാവം അയിനേം എന്തിന വെറുതെ ഒണത്തിന് അറിം ഓല് അന്നേരത്തെല്ലെ ഒറങ്ങാ
ആഹ്
നമ്മളാക്ക് ഉച്ചക്കൊന്നും ഒറങ്ങൂലല്ലോ
ഉം
എന്നിട്ട് പന്ത്രണ്ട്ണിക്കൊക്കെ പോയി പയിനൊന്നണിക്കും പന്ത്രണ്ട് മണിക്ക് മീൻ പിടിച്ചാൻ പോയി വന്ന് കാണ്ടേ ഓലെ വെർതെ വിളിച്ചാ ലെയിറ്റ്‌ട്ടൊട്ക്കാ
ഉം
അപ്പോ ഒണരൂലോല്
ഉം
അതറിം അപ്പറിം ഇന്നെ മറക്കോച്ചിട്ടാണ് ന്നറിയും എപ്പളേങ്കിലും ഒന്ന് വിളിച്ചുഴിഞ്ഞാ ഓർമ്മ ഉണ്ടാകും ആഹ് ങ്ങനെ രാവിലാണ് പോയി വെയിറ്റ്
ഉം
അയെന്നെ മീനെ അങ്ങൻത്തെന്നെ മീന് മീനിന്റെ ഇത്ണ്ട് കൊളണ്ട് കൊളല്ല ഈ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് വല്ല്യ
ആഹ്
കമ്പി നെറ്റൊക്കെ ഇട്ടിട്ട് പടുത്തിട്ട് അത് അതേ മാതിരി തിന്നാനുള്ളതൊക്കെ ഞമ്മളെന്താ തിന്നണ് ചക്ക മാങ്ങ അതൊക്കെ അയിനിട്ട് കൊട്ക്കും
നമ്മള് തിന്ന്ണ്ടൊക്കെ ശീലാക്കണംന്ന് റയാ
ആഹ്
അങ്ങനെ അപ്പന്ന്പ്പോ രാവിലെ ഒക്കെ ഇട്ടു കൊടുത്ത് പോയിട്ടുണ്ട്
ഉം
നിപ്പൊ പള്ളിക്കക്ക് പോവാൻ വരോകാരം
അത്തകസതുലേ
ഏഹ്
പള്ളിക്ക് പോകാനാകുമ്പോത്തന് പേരേക്കന്നെ വരുല്ലോ അറിയ
അല്ല ഞ്ഞി ചെൽപ്പൊ നേരെ അങ്ങനെ പോവേകാരം നേരപ്പൊ കൊറായില്ലേ അപ്പം ആഹ് ചെൽപ്പോ ഞ്ഞി ഇങ്ങട്ട് വര്ണ്ടാവൂല അവിടുന്ന് നേരെ പോവ വരി അങ്ങനെ ആഹ് ഹത് കഴിഞ്ഞ് എന്നാ ശരിയെന്നാ ലിട്ടോ ഞാൻ വിളിക്ക നോക്കന്ന